ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ സുഖം തന്നെ
ഉം ഒരുപാടായല്ലോ വിളിച്ചിട്ട്
അതെ എന്താ എന്താ പരിപാടി
ഞാന് വെറുതെ ഇരിക്കായാണ്
ആഹ
ഭക്ഷണം കഴിച്ചോ
ഓ ഹ ഭക്ഷണൊക്കെ കഴിച്ചു
ഉം ഞാൻ എന്താ ആഹ അതെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്ന ഇന്ന്
ഇല്ല ഇല്ല ഇവിടെ ഇന്ന് സാമ്പാറും ചോറും
ഓഹ
ഉം ന്ന് കഴിക്കാൻ കൊറച്ച് ലേറ്റ് ആയി അപ്പൊ പിന്നെ ഉ
പിന്നെ അൻക്ക് അവള് വിളിച്ചിരുന്നാ
ഓഹ
ആഹ ഇന്ന അവളുടെ ഇന്ന വീട് കൂടലുണ്ട്
വീട്ട് കുടിരിക്കലോ
അതെ അവള് പറഞ്ഞില്ലേ അപ്പം അത് ഈ മാസം ലാസ്റ്റ്കായിട്ടാണ് വരുന്നത് അപ്പൊ ഇയ്യ് ഉണ്ടാവോ
ഓഹ ഞാൻ പറ്റെങ്കി വരണ്ട് ഞാൻ നോക്കട്ടെ അന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാ തോന്നുന്നുണ്ട് പറ്റാണെങ്കിൽ എന്തായാലും ഞാൻ വരും
ഓക്കെ അയ്ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പം എന്നെണ് ഏൽപ്പിച്ചത് എല്ലാര്ക്കും വിളിക്കാൻ ആഹ് എല്ലാരേം കൂടി വിളിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് അമ്മക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് കോർച്ച് എമൗണ്ട് എന്തെങ്കിലും ഇട്ടാ മതിയാവും മ്മക്ക് പൈസ ആരെ ചെറിയൊരു പൈസ ആയിട്ടേ
ആഹ്
ഒരു ഉപകാരള്ള ഒരു സാധനം തന്നെ നമ്മക്ക് കൊടുക്കാ
അതെ അതാ നല്ലേ എന്തായാലും കൊടുക്കാതെക്ക്ന്നെ വളരെ മോശാ
അതെ ആൺകുട്ടികള് ഇഞ്ഞ് എന്തെലും കൊടുക്കാണെങ്കി അവര് കൊടുത്തോട്ടെ അതല്ല നമ്മുടെ കൂടെ കൂടാണെങ്കില് അങ്ങനേം ചെയ്യ
ആഹ് അതെന്താച്ചാ നമുക്ക് നോക്കിട്ട് ചെയ്യാ കിച്ചൺ സെറ്റോ എന്താണ്
ആഹ് അങ്ങനെ എന്തെങ്കിലും പാത്രം പാ ത്രം തന്നെ ആവാ കാരണം എന്താച്ചാല് അമ്മോ ഒരു ഉപകാരള്ളാകുമ്പല്ലേ അത് ഓർക്കാനുള്ളൊരു സമ്മാനം കൊടുക്ക്ണ് എന്തെങ്കിലുക്കെ ഓർമ്മകള് വരാനാണല്ലോ
ആഹ് അവിടെ വീട്ടില് കുട്ടികളൊക്കെ ഇണ്ടോ?
കുട്ടികള്ണ്ട് രണ്ടു പേരുണ്ട്
ആഹ് പ്പഅവർക്കും അവർക്ക് പറ്റിയ എന്തെങ്കിലും അങ്ങനെന്തേം വാങ്ങണോ?
ആഹ് അമ്മക്ക് ഏതായാലും അതൊന്ന് ചർച്ച ചെയ്യാ എല്ലാരിം അഭിപ്രായം പോലെ അമ്മക്ക് ചെയ്യ
ആഹ് ഇത്പ്പ എത്ര ആള്ണ്ടാവും?
ഏഹ് ഞമ്മളി പ്പോ ഒരു ഇരുപത്തഞ്ച് പേര്ണ്ട് എല്ലാരും കൂടി കൂട്ടിട്ട്ട്ടാ ബോയ്സും ആൺകുട്ടികളും, പെൺകുട്ടികളും കൂട്ടിട്ട് ഇരുപത്തഞ്ചു പേര്ണ്ട് അഹ് അമ്മക്ക് അവരോടും കൂടിം ഞാനിപ്പോ ഒരു അഞ്ചാൾക്ക് വിളിച്ച്
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നേ
ഈ വിൾച്ചോരൊക്കെ വെരുംന്ന് പർഞ്ണ്ടോ?
രണ്ട് പേർക്ക് ആഹ് ഭർത്താക്കന്മാര് ചെറിയൊരു പ്രശ്നം പറിണ് ണ്ട് എന്നാലും അവര് മാക്സി ന നല്ലോണ്ണം നോക്കാന്ന് പറഞ്ഞിട്ട്ണ്ട് ഉം
ആഹ്
അല്ല ഇയ്യ് യാത്ര എവ്ട്ക്കോ പോണ് ണ്ട്ന്നൊക്കെ പർഞ് കേട്ടിര്ന്ന് പോയോ?
ആഹ് ഞാന് പോയി വന്നു
ആഹ് അത് ശെരി എങ്ങനെണ്ടായിര്ന്ന്
കൊഴപ്പൊന്നുല്ല അങ്ങ് പോയി വന്നു എപ്പോളും പോണം പോണം ന്നെനല്ലേ അപ്പ പിന്നെ പെട്ടെന്നങ്ങ് ഓഹ് പോണംന്നാണ് ആഗ്രഹം
നമ്മക്കെല്ലാർക്കു കൂടിം ഒരു പോക്ക് പോവണട്ടോ?
ആഹ് പോവാ ആഹ് എല്ലാരും ഫ്രീ ആയി ട്ടൊരൂസം നമ്മക്ക് പ്ലാനിട്ട് അങ്ങ് പോവാ
പോവാ ഉം തന്നെ
നിന്നാ ഒന്നും നടക്കൂല
അതെ അപ്പം ഇള്ളവരാ ആരൊ കെച്ചലാ അവര് പോന്നോട്ടെ ഉം.
അതിലേക്കുള്ള ഓരോന്നൊക്കെ നോക്കാം എവിടെ എല്ലാർക്കും പോണ്ടക്കെ നോക്കാം.
അതെ അതെ
എല്ലാർക്കും നല്ല ഇഷ്ടള്ള സ്ഥലൊക്കെ.
അതെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം.
ആഹ് ഇങ്ങള് വേറെന്താ പരിപാടി
ഇല്ല ഇല്ല ഇല്ല ഇല്ല വേറൊന്നും. വേറെരു പരിപാടിയില്ല പിന്നെ. അവിടെ അടുത്തൻക്ക് നല്ല സ്ഥലങ്ങളുണ്ടോ പോകാൻ പറ്റിയേ.
ഇവിടെ അടുത്ത് പ്രത്യേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല.
ഏഹ്
പ്രത്യേകിച്ച് അങ്ങനൊരു നല്ല സ്ഥലല്ല പിന്നെ. പിന്നെന്താ എനിക്കങ്ങനെ തോന്നിയില്ല ഇനി പൊർത്ത്ന്ന് ഒരാള് പെട്ടെന്ന് വന്ന് കാണുമ്പളേ ഓ നല്ല സ്ഥലാ അങ്ങനെ തോന്നുള്ളു നമ്മളൊക്കെ കണ്ടേനക്കൊണ്ടേ
അതെ അതെ ഞങ്ങളവടെ നല്ല
നോക്ണ്ട്
ഉം ഞങ്ങള ഇവിടെ നല്ല മല മലപ്രദേശങ്ങളാ അടിപൊളി സ്ഥല വെള്ളച്ചാട്ടണ്ട്. പുഴ ഉണ്ട് കുളങ്ങളുണ്ട് ഒക്കെണ്ട്.
ആഹ് ഞങ്ങ ഞാനങ്ങ ഓഹ് ഞാനങ്ങനെള്ള ഒരു സ്ഥലത്തേക്ക് ഒന്നും അങ്ങനെ പോയില്ല. ഇങ്ങനെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെള്ള സ്ഥലേ ആ അതെ.
ഉം ഉം
ഈ വയലൊക്കെ അതൊക്കെ നല്ല രസ കാണാൻ.
അതെ ഉം പിന്നെ സൂര്യ ഉദിക്ക്ണതും അസ്തമിക്കണക്കെ നമ്മക്ക് മലയിൽ പോയാല് കാണാം അങ്ങനൊരു പ്ലേസ് തന്നെ ഒരു സ്ഥലണ്ട് ഇവിടെ അങ്ങനെ കാണാൻ പറ്റി
അഹ് അഹ് ആഹ് എന്നാ നമുക്ക് അവിടൊക്കെ പോവാം പക്ഷെ അവിടേക്കാന്ന് പറഞ്ഞി ട്ട് അങ്ങനെയൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ഒറ്റ മൈന്റ് കളിച്ചങ്ങ് പോവാം മറ്റേ ട്രിപ്പായിട്ട് നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ വേം പോവാം
അത് അതങ്ങനെ പോവാം അതങ്ങനെ വേറെയായിട്ട് തന്നെ പോവാ അതമുക്കു ഒരു ദിവസം അവിടെ നിന്നിട്ട് പോരുന്നസേ അങ്ങനെ പോവാ
ആഹ് അതന്നെയാന്നല്ലേ
ആഹ് ആഹ്
അല്ലാതിതിപ്പോ പെട്ടന്ന് പോയി വരാ അതൊരു ഒന്നും ഫുള്ളാവുലല്ലോ ആ ട്രിപ്പ്‌
മെമ്മറീല് ഉണ്ടാവൂല നമ്മക്ക് നല്ലൊണം സന്തോഷിച്ച് അന്ന് സ്കൂൾ സ് കൂൾന്ന് പോയതൊന്നും അതത്ര വല്യ ഒരു സുഖായിട്ടില്ല അപ്പം അയിനെങ്കാട്ടി നല്ലേ ആസ്വദിച്ചു പോവാം
ആഹ്
ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ ഓരോരുത്തര് അങ്ങനെ
ആഹ് പോന്നുണ്ട് ഓ പിന്നെ എല്ലാർക്കും ആ ഒരു മൈൻഡ് വേണം ഇങ്ങനൊക്കെ പോണം എല്ലാരും ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാ ഒന്നും നടക്കൂല
പറ്റുന്നൊലോടെക്കെ ഞാൻ സംസാരിച്ചിണ്ട് അപ്പോ അവരൊക്കെ ഓക്കെ പറഞ്ഞ് ഏഹ് ശരി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉം
മതി
ഉം ഹും
പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാം ഇനി വരാ വരാത്തവര് വേണ്ട നിർബന്ധിക്കണ്ടാ
ഏഹ് അത് വേണ്ട അതെന്താ അങ്ങനായിട്ട് എന്നാ കൊറച്ച് മുമ്പ് ഈ ഇല്ലേന് ആയില്ലേ അത് ഞങ്ങളിങ്ങനെ ഞങ്ങള് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ നോ നോക്കിയപ്പം അത് പിന്നെ നീണ്ട് നീണ്ട് നീണ്ട് നീണ്ട് അത് ഇല്ലാണ്ടായി പിന്നെ
ആഹ്
അപ്പൊ അത് വേണ്ട അപ്പൊ ആരാണോ ഉള്ളത് അവരെയും കൂട്ടി പോവാ
അതെ എല്ലാർക്കും പറ്റണ ഒരു ബഡ്ജറ്റ് ഒക്കെ നോ ക്കി നല്ല ലീവൊക്കൊന്നോക്കി
ഉം ഉം അങ്ങനെയൊക്കെ നോക്കിട്ട് അങ്ങനെ പോ
മറ്റേ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് തന്നാക്കാം അതാകുമ്പോ ഒന്ന് നിന്ന് രണ്ടു മൂന്ന് ദിവസം ഇല്ലെങ്കിലും രണ്ടു ദിവസം എന്തായാലും വേണ്ടേ
ആഹ് രണ്ട് ദിവസം എന്തായാലും വേണ്ടി വരും കാരണം ഉം
എന്തായാലും പോവാണ് അപ്പൊ പിന്നെ ഒന്ന് അടിച്ചു പൊളിച്ചു തന്നെ പോണ്ടേ
അതെ അതെ ഏഹ് മക്കളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടേ ഭർത്താക്കന്മാരെ കയ്യില് ഏൽപ്പിച്ചിട്ടാണ്ട് പോവാം മറ്റേത് അത് ഒരു അവരെ നോക്കാനന്നെ ടൈം ഉണ്ടാവുള്ളൂ
ആഹ് മക്കളൊക്കെ എന്തോ പറയുന്ന്
മക്കള് കൊഴപ്പില്ല ഹസ് ഭർത്താവ് സപ്പോർട്ടൊക്കെ തന്നെയാണ് നീ പോവാ അപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളു കാര്യത്തോടടുക്കുമ്പോ എന്താവുംന്ന് അറിയില്ല ഏതായാലും ഞാൻ പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പോകും ഒരു പരിപാടി ഇണ്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഞാൻ പോകൂന്ന് പറഞ്ഞിട്ടൊണ്ട്
ഉം മക്കളൊക്കെ ഇപ്പ എന്ത്‌ ചെയ്യ്ന്ന്
എങ്ങനേ
മക്കളൊക്കെ ഇപ്പൊ എന്ത്‌ ചെയ്യി
മക്കള് പ പഠിക്കാണ്.
ആഹ്
ഈ നിനക്ക് മക്കളൊന്നും ആയിട്ടുണ്ടാവൂലല്ലേ.
ഇല്ലില്ല.
ആഹ് ആഹ് അതൊക്കെ ആ ടൈം ആകുമ്പോ ആയികൊളും.
അതെ.
ടൈം ആവുമ്പോ ആയിക്കോളുംന്ന് പറയാ അയിന്റെ സമയത്തിനേ.
ആഹ്
ഉം.
പിന്നെ എന്തന്ന് ഉച്ചക്ക് എന്തേയ്നു
ഉച്ചക്ക് അങ്ങനെ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നോമ്പായിരുന്ന അപ്പം. സ്പെഷ്യൽ അത്. പ്രത്യേകിച്ചുള്ളതൊക്കെ ഫുഡ് ഉം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി.
ആഹ് ആഹ്.
അപ്പൊ ഇന്നും എല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കിട്ടില്ല സാധാരണ നോർമല് സാധാ ഭക്ഷണം.
ണ്ട് അവളിങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു നോമ്പാണ് ഇന്നലത്തെ ആ നോമ്പിനെ പറ്റി. ഇങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു അപ്പൊ അവര് എന്തോ ഫുഡ് എന്തൊക്കോ ഉണ്ടാക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് അതെ ഇന്നലെ എന്തായാലും നമുക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നു അപ്പൊ ഞങ്ങള് അങ്ങനെയിണ്ടാക്ക ഇന്ന് പിന്നെ ഏനോ സാധാ ഭക്ഷണം.
ഉം ഇവിടെയും പ്രത്യേകിച് ഒന്നുയില്ല.
ആഹ് ശരി.
ഇപ്പൊ തന്നെ പണിയൊക്കെ കഴിഞ്ഞ്-
ഉം അതെ വെറുതെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ വിളിച്ചെന്നാ ഇതെക്കൂടി കൂടി ഒന്ന് വിളിച്ചു നോക്കാ എന്താണ് നിന്റെ അവസ്ഥ എന്ന്റിയില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് -
അത് എന്തായാലും നന്നായി.
പിന്നെ എന്താ ഏതായാലും നമുക്ക് അന്ന് കാണാം.
ഓഹ്. കാരണം അന്ന് എന്തായാലും സെറ്റ് ആക്കാം ഇതൊക്കെ ഓരോ മെമ്മറി അല്ലേ.
അതെ അതെ ആൺകുട്ടികളായിട്ട് ആരെങ്കിലും കോൺടാക്ട് ഉണ്ടോ?
ആഹ് രണ്ട് മൂന്നാൾക്കാരായിട്ടുണ്ട്.
ഉം.
അവരൊക്കെ പിന്നെ ഫുൾ ബിസിയാണ്.
അതെ അവർക്ക് അവരുടേതായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവല്ലോ.
അതെ. പിന്നെ എന്തായാലും നമുക്ക് ഈ ഹൗസ് ഫാമിങ്ങിനെ പറ്റിയോന്ന് ചോദിച്ചു നോക്കാം അവര
ആ വീട് വീട് ഒഴരിക്കല് എന്തായാലും ഓല് വരുവായിരിക്കും. കാരണം അവളുടെതായതൊണ്ട് അവളുടെതായ പിന്നെ എന്തുവാ അവള് നല്ല ആക്റ്റീവ ആ എല്ലാരരോടും നല്ല- ആഹ് ഇതായിരുന്നില്ല അപ്പൊ പിന്നെ എന്തായാലും വരും. ആഹ്
പിന്നെ മിക്കവാറും ചെക്കൻമാര് എല്ലാരും കൂടി വേറെ തന്നൊയിയിരിക്കും വരെണുണ്ട
അതാവും കാരണം നമ്മള് എന്തികിലും ആവുമ്പോ-
നമ്മള് പറയുന്ന ടൈമിൻ ഒന്നും ആരിക്ക ക്കില്ല ഓല് എറങ്ങുന്നുണ്ടാവ അവര് മുന്നേ പോകും നമ്മളെ കാത്തൊന്നും നിക്കി -
നിക്കൂല അ ശരി അ പിന്നെ പോവും.
ഉം അവര് ആരൊക്കെ ഉണ്ട്ന്നൊന്നും ഞാൻ ചോയിച്ചിട്ടില്ല പ്രേത്യകിച്ചോന്നും - ചോദിച്ച് നോക്കാം ആ ഇനിപ്പോ അവരെന്താ പ്ലാൻ ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ. അവർക്ക്‌ ഇനിയിപ്പോ ഗിഫ്- റ്റ് എന്തി വാങ്ങോന്നും അറിയില്ല ചെലപ്പോ ഓർമ്മ ഉണ്ടാവോ ഇല്ലോ എന്താ ഒന്നും അറിയില്ല
അത് ന്നെ എല്ലാർക്കും അത് ഒഴിഞ്ഞി നിക്കണല്ലോ നമ്മളെ പോലെ ആവൂലല്ലോ അവര് അവരോ - ഓരോ തെരക്കിലല്ലേ
ആഹ്
ഉം
അവള് ഇപ്പോ ഹസ്ബൻറ് ഒക്കെ ഉണ്ടോ
ഓഹ് ഭർത്താവൊക്കെ ഇവിടെ ഒണ്ട് നാട്ടിലുള്ള ആളാണ് നാട്ടില് ജോലിയാണ് ഒന്നുമില്ല ഹാപ്പി ആയിട്ടാണ് നല്ല സന്തോഷത്തോട കൂടി പോവ് ആഹ് കുട്ടികള് രണ്ടാ രണ്ട് പേരുണ്ട് രണ്ട് പേരും പഠിക്കാണ്ന്നാണ് പറഞ്ഞത്
ആഹ് ഞാൻ പിന്നെ അയ്നെപ്പറ്റി ക്കുറി
ഒരു കോള് വെര്ണ്ട് ഞാന് കൊർച്ച് കഴിഞ്ഞ്ട്ട് വിളിക്കാട്ടോ
ആഹ് ശരി
ആഹ് ആഹ്